ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് പറഞ്ഞോളൂ
പിന്നെ എന്തല്ലാ വിശേഷം.
സുഖമായിട്ട് പോകുന്നു.
ആണല്ലേ മഴയൊക്കെ ഇണ്ടോ?
മഴ കുറവാണ് കുറച്ചു നേരത്തെ ഉണ്ടായിരുന്നു.
ആഹ് ആണല്ലേ ആ എന്താക്കായിരുന്നു?
ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്കിയാണ്.
ആണല്ലേ അല്ല ഞാനൊരു കാര്യം ചോയിക്കാനായിരുന്നു. എന്റൊരു ഫ്രണ്ടിന് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണേനു. അപ്പൊങ്ങനെ എന്താ ഇപ്പോ കൊടുക്കാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കാനു.
എന്താണ് ഏത് ഫ്രണ്ടാണ്?
ആഹ് അത് എന്റെ ക്ലാസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയണേ. അപ്പോ ആഹ് ആഹ് അതെ എന്നപ്പോ. ആഹ് അവൾക്ക് ഞാൻ എന്താ കൊടുക്കാന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു.
നല്ലൊരു ആശയമാണ്, നമുക്കതൊന്ന് ചിന്തിക്കാനുണ്ട്.
ആ അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഞാന് ഇരിക്കായിരുന്നു.
ആഹ് എന്ത് എന്ത് വില വരുന്ന എക്സ്പെൻസീവ് പറ്റുമോ അല്ല എങ്ങനെയാണ് നോക്കുന്നത്.
ആഹ് എന്താറിയാ അത്യാവശ്യക്കെ ഒരു ഏഹ്
എന്നാലൊരു ഐ ഫോൺ അങ്ങ് വാങ്ങി കൊടുക്ക.
ആഹ് അതൊന്നും എന്തായാലും വാങ്ങാൻ പറ്റൂല നിനക്ക് അറിയാം. ഇവിടെ കരണ്ട് പോയ്, അവിടെ കരണ്ട് പോയോ, അവിടെ കരണ്ട് പോയോ?
ഇല്ല കരണ്ടുണ്ട്.
ഉം ഇവിടെ കരണ്ട് പോയിട്ടുണ്ട്, ഇനിയിപ്പ എപ്പളാ ആർക്കറിയാ വര
ഞാൻ കെ സി ബി യിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ.
ആഹ് പിന്നെ നിന്റെ അവിടെള്ള ഒരൊക്കെ എന്ത് സുഖമായിരിക്കുന്നോ.
എല്ലാവരും സുഖമായിരിക്കുന്നു. അവിടെയോ?
ആഹ് ഇവിടെയും സുഖം തന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു.
ജോലിയൊക്കെ വളരെ നന്നായി പോകുന്നു.
ഉം അതെയോ ആഹ്
അതെ അതെ.
ആ പിന്നെ ആഹ് യാത്രയൊക്കെ പോവാറുണ്ടോ?
ഇടയ്ക്കൊക്കെ യാത്ര പോകാറുണ്ട്.
ആഹ്‌ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പോയിരുന്നു അല്ലേ?
ആഹ്.
ആഹ്.
പോയിരുന്നു പോയിരുന്നു.
ആണല്ലേ ആഹ് ഞാൻ ആഹ് ഫോട്ടോസ് കണ്ടാരുന്നു. നല്ല ഷർട്ട് വ നന്നായിട്ടുണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇന്നലെ ഇട്ട അതില് ഷർട്ട്
ഓഹ് താങ്ക് യു താങ്ക് യു അത് എന്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്.
ആഹ് ഓക്കെ അത് അവള് ഓൺലൈൻ ആയിട്ടാണോ വാങ്ങിയത്.
ഓൺലൈൻ ആയിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഗേൾ ഫ്രണ്ട് എനിക്ക് തന്നതാണ്.
ആഹ് ഞാൻ ഞാന് ന്നാ ഇവൾക്കൊരു ഇവള് ഷർട്ട് ഒക്കെ ഇടുന്നൊരു കുട്ടിയാണ്, അപ്പോ അങ്ങനത്തെക്കെ വാങ്ങിയാലോന്നൊക്കെ ചി ചിന്തിച്ച്
അതെ അതെ അത് നല്ലൊരു ആശയമാണ്.
ആഹ് പിന്നെ പിന്നെ എങ്ങനെ പോകുന്നു.
വളരെ നന്നായി പോകുന്നു.
ഉം ആഹ് പിന്നെ, ഏഹ് ഇവിടെ എങ്ങനെ ഈ ജോലിക്ക് നല്ല ശമ്പളക്കെണ്ടോ
കുഴപ്പമില്ല അഡ്ജസ്റ്റ് യ്ത് പോകാം
അതെല്ലേ അ വേഗോ രാവിലെ നേരത്തേക്കെ പോണോ
രാവിലെ എട്ട് മണിയാകുമ്പോൾ വീട്ടിൽന്ന് ഞാൻ ഇറങ്ങും
എട്ട് മണിയാുമ്പോല്ലേ അഹ് എത്ര മണിക്ക് എത്തൂ
ഏഴ്മണിയാഉമ്പോ കഴിഴും
ഏഴ മണിആകുമ്പോ ആഹ് ശരി ആഹ് ഞാൻ എനിക്ക് അഞ്ചര മണി വരേള്ളു
അതെയോ അത് നല്ല സുഖമുള്ള പണിയാണല്ലോ എനിക്ക് എനിക്ക് എപ്പോഴും ലേറ്റ് ആകും
ആഹ് അതാണ്
ഉം വീട്ടിലെത്തുമ്പോഴേൊക്കെ ക്ഷീണിതനായി മാറും
ആഹ് ഞാനിവിടെ എത്തുമ്പോ ഏഴ് മണിക്കാവു
അതെയെ
ഉംഉം പി ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിലേ ബസ്സ് ബ്ലോക്ക്ക്കെ ഉണ്ടാവല്ലോ
അതെ അതെ
ആഹ് ആഹ് പിന്നെ
പിൻന്തോ ഇങ്ങനെ പോന്നു ഏഹ്
ആഹ് കറണ്ട് വന്നാ മതിയായിരുന്നു ഇല്ലെങ്കിൽ ചൂടത്ത് കിടക്കാൻ കഴില്ലേ ഇപ്പത്തെ ചൂട് ഭയങ്കരല്ലേ
ആഹ്
കേടന്നുറങ്ങാൻ ഇനിയെന്നെങ്കിൽ അത്രയും തന്നെ മഴ പെയ്യുവാണെങ്കിലും ചൂട് കൂടുകാണല്ലോ ചെയ്യുന്നത്
അതെ അതെ
ഉം അപ്പ എന്നാ ശരി നീ കിടന്നോ
എന്നാ ശരി നോക്കിട്ട് വിളിക്കാം
ആഹ് ശരി എന്നാ
ഓക്കെ